ആഹ് ടാ
ആഹ ആഹ് കേക്കല്ലോ എന്തെടുക്കുവാ
ഞാനിതിവിടെ ഇങ്ങനെ ഒരു ഹോസ്പിറ്റല് വന്നിട്ടാള്ളെ
അയ്യോ എന്ത് പറ്റി
അത് ചെറുത് വാവക്ക് ചെറിയൊരു ജലദോഷം
ആണോ കാണിച്ചോ എന്നിട്ട്
ഇല്ല ഇല്ല കാണിച്ച് ടോക്കൺ എടുത്ത് ഇരുന്നിട്ടേയുള്ളു
ആഹ് ഒത്തിരി പുറകിലായിരിക്കും അല്ലേ
അതെ കൊറേ ടൈമ് കഴിയണോ
ആഹ് അല്ലേലും ഇപ്പൊ ആശുപത്രിയിലൊക്കെ പോയാ അങ്ങനാവും
ഭയങ്കര വേദന കൊറെ ആൾക്കാര്ണ്ടാവും ഉണ്ടല്ലോ ഇപ്പൊ പനി സീസണാന്ന് തോന്നുണു അല്ല എല്ലായിടത്തും ഉണ്ടല്ലോ പനി
ആഹ് അതെ അതെ നമ്മള് മരുന്ന് വാങ്ങിച്ചാല് ഒന്നും അത് മാറ ത്തുല്ല പെട്ടന്നെങ്ങും മാറത്തില്ല വന്ന് പെട്ടാ തീർന്ന്
തീർന്ന് നമ്മള് വിചാരിക്കും ഈ മരുന്ന് അടുത്ത പ്രാവശ്യം വന്നാ കൊടുക്കാം പക്ഷേ പത്തു കൊടുത്തേന് ഫലം ഉണ്ടാവുന്നില്ല
ആഹ്
വേറെന്താ വിഷയം
വേറെ എങ്ങും പണിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനിരിക്കുവായിരുന്നു ഇനിയിപ്പോ വൈകിട്ടേ ഉള്ളു പണി
അതയോ ഉച്ചക്കത്ത പണിയെല്ലാം ആയ
ആഹ് ഉച്ചക്കത്തെ രാവിലെ കഴിയും
അതെല്ലേ ആഹ് ആഹ് എങ്ങനെ രാവിലെ സ്കൂളില് കൊണ്ട് പോണോ
ആഹ് സ്കൂളില് വിടണല്ലോ ഉം പിന്നെ എന്താണ് ആഹ് ആശുപത്രിള അല്ലേ കുഞ്ഞ് എന്ത്യാ എന്നീട്ട്
കുഞ്ഞുണ്ട് കുഞ്ഞുറക്ക
അയ്യോ പനി ആയത് കൊണ്ടായിരിക്കും എത്രള്ള കുഞ്ഞ് സ് സ്കൂളിൽ പോവുന്നതാണോ അതോ തീരെ പൊടിയാണോ ആഹ് ഒരു മോളയോ മോനോ മോളോ
മോന് മോന് മോന് ഉം വേറെ മക്കളെല്ലാം സ്കുളിൽപോയോ
ആഹ് പോയി ആഹ്
ഉം മക്കള് സ്കൂളി പോയിട്ടുണ്ടാവും അല്ലേ
ആഹ് പോയി
ഉം വേറെന്താ
വേറെയിങ്ങനെയിരിക്കുന്ന് ഒരു ഏഹ്
ഇന്നെന്താ ഫുഡുണ്ടാക്കിയെ
ഫുഡ് രാവിലെ ദോശയായിരുന്നു ദോശയും സാമ്പാറും
അതെലെ നമുക്കും ദോഷന്നെ ഉണ്ടായെ രാവില
ആഹാ ദോശയാണല്ലോ എളുപ്പം അതുകൊണ്ട്
അപ്പോ കറി ഉച്ചത്തേക്കും കൂടി വെച്ചതാ
ആഹ് സാമ്പാറാകുമ്പോ ഉച്ചക്കത്തേക്കു കൂടെ ഇരിക്കുവല്ലോ പിന്നല്ല പിന്നെ കറി വെക്കണം വേറെ ഇപ്പൊ മുട്ടക്കറി ക്കെ ചോർന്റെ കൂടെ അങ്ങനെ കഴിക്കത്തില്ലല്ലോ
ആഹ് അത് ശെരി സാമ്പാർ വെച്ച് പറവൊന്നും വേണ്ട തോരനൊന്നും വേണ്ട
ആഹ് തോരനെക്കെയുണ്ട്
ആഹ് അത് വേറെ ആഹ് മീൻ കിട്ടീട്ടില്ല
മീൻ കിട്ടി ഇന്നലത്തെ മീൻ വറുപ്പു ഇരിപ്പുണ്ട് ഇന്നലെ വൈട്ട് ആക്കിതാ
ആഹ് അത് ശെരി ഉം ഉം
പറഞ്ഞ് തീർന്നില്ല അയ്ന് മുമ്പ് മീൻകാര് പോന്നു
ഓഹ് അത് മീന്റെ ശബ്ദേക്ക്യൊലേ അ അ അഅ ആഹ്
ട്ടാണേപ്പം
വ സൗണ്ടേ അത് എല്ലാ അപ്പൊ മീനിങ്ങനെ കൊണ്ടുവര്ത്താ അവര്
ആഹ് വണ്ടി മീന് പച്ചക്കറി എല്ലാം കൊണ്ടുവരുതുവഴി
നല്ലതാ
ആഹ് നല്ലെയാ പക്ഷെങ്കില് ഏഹ് നമുക്ക് കൊണ്ടുവരുന്നേന് അവര് വെല കൂടും പ്പം കൊറ്ച്ച് ആഹ് നമ്മൾ കടേന്ന് നമ്മൾ വാങ്ങ ആഹ് നമ്മള് കടേലാവുമ്പ നമുക്ക് അവരോട് പറഞ്ഞ് വാങ്ങിക്കാ ഇച്ചരേ കൊറച്ച്ങ്ങനെ സംഭവം വാങ്ങിക്കാല്ലോ കടേ പോയി ഇതിപ്പവരോടൊന്നും പറയാ പറ്റത്തില്ല അവര് കൊണ്ടോന്ന് വീട്ടി തരുമ്പം നമ്മൾ കണക്ക് പറയുന്നെ ശെരിയല്ല
ആഹ് അത്ശെരി ആഹ് ആഹ് ആഹ്
പിന്നാ
പിന്നെന്താണ് ഇപ്പെല്ലാർക്കൊങ്ങ് പനിയാല്ലേ
അതെ അതെ എല്ലാർക്കും പനിയാ
ഉം ഹോസ്പിറ്റലൊക്കെ പോയി കയിഞ്ഞാ പിന്നെ പറയണ്ട അത് അതിലും വെല്ല്യത് ഇപ്പൊ ഓരോ സംഭവം കേട്ടിട്ട് ഹോസ്പിറ്റലൊന്നും പോവാനേ തോന്നുന്നില്ല
തോന്നുന്നില്ല
അയ്യോ പനി വന്നാലും കൊഴപ്പൊല്ലെന്ന് പറഞ്ഞാ
ഷിഗെല്ലാ ണ്ടല്ലോ ഷിഗെല്ലാന്ന് പറയുന്ന രോഗം
ആഹ് ഇപ്പൊ കൊറേ രോഗ എറ്ങ്ങീട്ടുണ്ട് ഓരോ പെൺപിള്ളേരെ പേരുട്ടങ്ങെറങ്ങി
ആഹ് അതെ
ആഹ് രോഗങ്ങൾക്കെല്ലാം പെൺപിള്ളേരെ പേരുവാ കൊടുക്കുന്നേ
ചെറിയെ ബില്ല് ലക്ഷണങ്ങളൊന്നും വേണ്ട പനി, ജല്ദോഷം, അതെല്ലാം തന്നെ ഇയ്ന് വര്ന്നത്
ഉം അതല്ല നമ്മളൊരെട ത്തിന്റെ മരുന്ന് ആൾക്കാര് കണ്ടുപിടിക്കും മുന്ന് അട്ത്ത രോ
ആഹ് അതെ
ഉം കൊറോണേടെ കണ്ട്പിടിച്ച് വന്നപ്പഴത്തേക്ക് അടുത്തത് വന്ന്
ആഹ് ആഹ് വീട്ട്ല ബാ ഫുഡ്ണ്ടാക്കാ?
ഏഹേ?
രാത്രിയിലേക്ക് ഇന്നെന്താ ഫുഡ്ണ്ടാക്കാ?
ഇനി രാത്രിയില് ഇവിടെ ചോറാണ് ചോറ് മതി അതുകൊണ്ട് പിന്നെ അങ്ങനത്തെ പ്രശ്നം ഒന്നുവില്ല രാത്രി ചപ്പാത്തിയുണ്ടാക്കണം അങ്ങനെയുന്നുവില്ല അവർക്ക് ചോറ് കിട്ടണം ഉം ആഹ് എല്ലാർക്കും ചോറ് വേണം പിന്നെ നാല് മണി ക്ക് വരുമ്പോ ഇനി എന്തേലും ഒണ്ടാക്കണം
ആഹ് അത്ശെരി ആഹ് ആഹ്
ഉം ചോറും കറിയൊക്കെ വെച്ചാ പിന്നെ വൈന്നേരം വെരെ ഇര്ന്നോളും പിന്നെ വൈകിയിട്ട് ഇനി മീൻ കൊണ്ടുവന്നാ അതൂടെ എന്നും മീൻ വേണം മീൻ നിർബന്ധവാ അതും കറി വെച്ച പറ്റത്തില്ല വറക്ക്ക തന്നെ വേണം പക്ഷെ എണ്ണയല്ലേ? നമ്മള് വറുത്ത് കൊടുത്ത് കൊടുത്തേ
ആഹ് ആഹ്
കൂടുതലായിട്ട് വരുമ്പോ ആരോഗ്യത്തിന് നല്ലതല്ലല്ലോ?
അതെ അതെ എണ്ണ അധികം തട്ടാൻ പറ്റൂലല്ലോ? ഇപ്പം ഒരുവിധം എല്ലാവരും രാത്രി ചോറ് തന്നെ ഉണ്ടാക്കുന്നത് പക്ഷെ നമ്മളെല്ലാം ഭക്ഷണം ഇണ്ടാക്കണം ദോശയായാലും പുട്ട് ആയാലും പത്തലായാലു എല്ലാം രാത്രി വേറെ ഇണ്ടാക്കും പത്തല് നമ്മളെ അരി പത്തിരി പൊടിയെല്ലാം ഇട്ട് ചുടുന്നേ? ഇന്നാ ശരി
ഓഹ് ദോശ പോലിയിരിക്കുന്ന അതാണോ പത്തിലവ്ടെ?
അല്ലല്ല അത് ദോശ പച്ചരി അടിച്ചിട്ട് ചൂടുന്നതല്ലേ?
അല്ല അങ്ങനെയല്ല പത്തൽന്ന് പറയുന്ന സാധനം നമ്മുടെ ദോശയുടെ ഷെയ്പ്പ് വരുന്നയാന്നോ?
ആഹ് അതെ റൗണ്ട് തന്നെയന്ന് പത്തിരി പത്തിരി
ആഹ് പത്തിരി ആഹ് അത് ആഹ് ഞങ്ങടെ ഇവിടെ അങ്ങനെ ആ സംഭവൊക്കെ കൊറവാ ഞങ്ങടെ റൂട്ടി ഉം
പിന്നെ വേറെന്താ? ബിരിയാണിയെല്ലാം ഇണ്ടാക്കോ?
ബിരിയാണി അങ്ങനെ വീട്ടില് ഒണ്ടാക്കാറില്ല പൊറത്ത്ന്ന് വായിക്കാറേയൊള്ളു നമ്മളെത്ര ഒണ്ടാക്കിയാലും ആ ഒരു ടേസ്റ്റ് വെരത്തില്ല
ആഹ് ഓഹോ ഉം ഫുഡ് എല്ലാം അങ്ങനെ എഹ് സ്പെഷ്യലായിട്ടൊന്നും ഇണ്ടാക്കൂല്ല മന്തി അതൊന്നും ഇണ്ടാക്കൂല
ആഹ് ഇല്ല അവിടെ വെയ്ക്ക്യോ?
ആഹ് ഇവടെ വെക്കും നമ്മള് പിന്നെ ഫുഡ് നല്ല ട്രൈ ചെയ്യും യൂട്യൂബെല്ലാം നോക്കി എന്തെങ്കിലും തന്നെ ഇണ്ടാക്കോ?
യൂട്യൂബ് നോക്കി ഇവിടെ പ്രധാനമായിട്ടും മീനൈ ഐറ്റംസാണ് വേണ്ടത്. അതെങ്ങനെ ആക്കി കൊടുത്താലും കഴിച്ചോളും. ചിക്കനോടൊന്നും അത്ര വലിയ താല്പര്യം ഇല്ല ഇവിടെ. സാധാരണ എല്ലാം തിരിച്ച പക്ഷെ ഇവിടെ മീൻകറിയൊക്കെയാണ്. സ്പെഷ്യല്. മക്കക്ക് വേണ്ട. മക്കക്ക് ഇനി വറുത്ത മതി.
മതി ആ ആ എല്ലെ .
ആ മീൻ പീര്യ ഉണ്ട് ഇവിടെ.
എങ്ങനെചെയ്യാ.
അത് നമ്മൾ തേങ്ങ വെച്ച് തന്നെ ചെയ്യുന്നെ.
എന്തെല്ലാം ഇടാ അതില്. തേങ്ങല് ചെറുള്യ.
ആഹ് ചെറുഉുള്ളി ഇടും. കരുവേപ്പില ഒക്കെ ഇട്ടാ നല്ല ടേസ്റ്റാ,
ആഹ് അപ്പ എല്ലാം കൂടി ഐന്റെ മിക്സ് അടക്ക അരിക്കണം അരക്കണം തോന്നുന്നു അല്ലേ.
ആഹ് അരച്ചിട്ടാണ് ചേർക്കുന്നത്. അല്ല ചെലര് ഒരുപാട് അരക്കത്തില്ല. ചെലോർക്ക് ഈ തേങ്ങ ഇങ്ങനെ ഇങ്ങനെ അരയാതെ തന്നെ കെടക്കുന്നത് ഭയങ്കര ഇഷ്ട വായിരിക്കും. പക്ഷെ ഇവിടെ നല്ല പോലെ അരച്ചാ വെക്കുന്നെ. അറിയരുത്. അത് വെള്ളം പോലെ അങ് അരക്കും. അപ്പം ഇതിന്റെ എല്ലാം കൂടെ. ഇല്ല ഇപ്പ കരിവേപ്പില വെച്ച് കഴിഞ്ഞാ അത്ങ്ങൾ കരിയേപ്പില എടുത്ത്. കളയും. അല്ലെ അങ്ങനെ നമ്മളാണെലും കളയോല്ലോ നമ്മള് കഴിക്കും. ആ അങ്ങനെ. അപ്പൊ എല്ലാം കൂടെ മിക്സീ ചെയ്തിട്ടാ. യാറം. ഇവിടെ മീൻകറി. ഇവിടെ മുളകിട്ട കറി അവിടെയോ അരച്ച കറിയാണോ.
ആഹ് ഇവിടെ തേങ്ങ അരച്ചിട്ട് വെക്കും. പിന്നെ അല്ലെങ്കിൽ മുളകിട്ടിട്ട് വെക്കും. അങ്ങനെ രണ്ടുമൂ ലും വെക്കും ഉം
പൊതുവെ തേങ്ങ അരച്ചത് വരുന്നത് എന്തെങ്കിലും റിസപ്ഷൻ ഒക്കെ വരുമ്പളഴ
ഓ അത് ശെരി ആഹ് ആഹ് ആഹ്
ഉം
പിന്നെ
പിന്നെ വേറെന്തോ ഒത്തിരി ഇതാണോ നമ്പര്.
ഏത്
ഹോസ്പിറ്റ്ലേ.
ആഹ്
കൗണ്ടർ നമ്പരെ. കൗണ്ടറിന്റെ നമ്പറ് ഇണ്ടല്ലോ വിളിക്കുന്ന നമ്പർ.
ആഹ് ആഹ്. ആ ഇല്ല ഇല്ല അതായില്ല ഇവിടെ. ആഹ് ഇവര് ടോക്കൻ എഴുതിയിട്ടുണ്ട് പിന്നാ ആഹ് ഇതുവരെ വിളിച്ചിട്ടില്ല
അങ്ങ് കുഞ്ഞിനെ ഒക്കെ കൊണ്ട് ചെന്നാ ഫസ്റ്റ് കേറ്റി വിടേണ്ട ആണല്ലോ. ഗവൺമെന്റ് ഹോസ്പിറ്റലാ.
ഇല്ലല്ലല്ലല്ല. ഇതൊരു ഇബടെ ആകെള്ളരു ക്ലീനിക്കാ ഇവിടെ ഇഷ്ടം പോലെ ആള് ഇണ്ടാവും. പക്ഷെ ഇപ്പ ആള് കൊറവാ ഇന്ന് ഉച്ചയോടടുത്തിട്ടല്ലെ വന്നത്
ആ ആഹ്.
രണ്ട് ആള് കൊറവ എമ്പത്തഞ്ച് എന്റെ ടോക്കന്. പക്ഷേ ഇപ്പ എന്തോ പത്തയിമ്പതായി തോന്നും. പക്ഷെ ആള് കൊറവാ കൊറ്ച്ചേള്ളൂ
ആഹ്
ഉം പിന്നെ മൂക്കിലുറ്റിക്കാൻ ഉറ്റിക്കാൻ വേണ്ടി പറ അന്ന് പനി വന്നപ്പോ അതെല്ലാ ഉറ്റിച്ചിട്ടുണ്ട്. മൂക്കിലുറ്റിക്കാൻ പറഞ്ഞിട്ടുണ്ടായിനി നാസിൽ ഡ്രോബ്സ്
ആഹ്
ഉറ്റിക്കെല്ലാം ചെയ്തിട്ടുണ്ട് പക്ഷെ ഇതിപ്പം നല്ല ക്ലൈമറ്റ് മാറി മാറി വരുന്നുണ്ടല്ലോ
ആഹ് അതാ ഒന്നാമത്തെ കാര്യം ഈ അസുഖങ്ങളേ
ആഹ് അതാണ് വീട്ടിലെല്ലാർക്കുനീ ന് ജലദോഷായി ആയി മാറി മാറി വരുന്ന് അപ്പൊ ഇപ്പൊ കുഞ്ഞല്ലേ അതും നല്ല കഫായില്ലെ അപ്പൊ ഞാൻ വീണ്ടും കാണിക്കാന്ന് വിചാരിച്ചു
ആഹ് അത് ശരിയാ കുഞ്ഞൂടെ ആയതുകൊണ്ടേ
ആഹ് ആവി പിടിച്ചെഴിഞ്ഞാൽ ശരിയാവും ആവി പിടിക്കണം
ആഹ് അതെ
ഉം വേറെന്താ?
വേറെന്താ ഇങ്ങനെക്കെ ഇരിക്ക്ന്ന്
അന്ത്‌
അവിടെ പണിയെല്ലാം തീർന്നിട്ടാണോ പോയേ
ആഹ് പണിയെല്ലാം ആഹ് വീട്ടന്ന് ആക്കുന്നുണ്ട് ചോറല്ലേ ഇനി വേണ്ട നാസ്റ്റെല്ലാം കഴിച്ചു പ്രത്യേകിച്ച് പണിയൊന്നൂല്ല്യ
അ ആണോ ആഹ് ശരിയെ ഞാൻ അങ്ങോട്ട് വിളിക്കാവേ
ആഹ് ആഹ് ആഹ് ഓക്കെ ഓക്കെ